ഹലോ ആ കേക്കുന്നില്ലേ ആ കേക്കുന്നുണ്ട് ഇങ്ങിട്ട് കേക്കുന്നുണ്ട് ഏ എന്തൊക്കെയുണ്ട് വർത്താനൊക്കെ
നല്ല വർത്താനാണ്
ഇന്ന് നല്ല മഴ ആ ഇന്ന് നല്ല മഴണ്ട് ഇന്നിപ്പോ രാവിലെ മഴയാണ് അല്ലേ ഇതുവരെ ഇ രണ്ട് മൂന്ന് നാല് ദിവസായിട്ട് നല്ല നല്ല വെയിലായിരുന്നു
വെയിലായിരുന്നു ഇപ്പൊ പിന്നെ നല്ല മഴ
ആ അത് ഞാൻ പറയാ വേനല് ആയ മാതിരി ആയിരുന്നു അല്ലെ അത്രയും ഫീലിങ്ങ്സായിനി പ റേ ആ ഇന്നലേം മിനിഞ്ഞാനൊക്കെ എന്താ ചൂട് പറിയേ ഈ മഴന്റെ ഒരു ലക്ഷനോ ഇല്ലായിനല്ലോ
ഉം പിന്നെ പെരും മഴ
ഇന്ന് ഇന്ന് മുറ്റത്ത്ക്ക്റങ്ങാനും വയ്യ
ശരിയ ഇന്നാണെങ്കില് ഞായറാഴ്ചണേ ലും
ആഹ് ഞായറാഴ്ച ആകുമ്പോ മക്കളൊക്കെ എല്ലാ ദിവസം ആകുമ്പോ ആകെ ചീച്ചിലും ഓല മുറ്റത്തക്കാ പറഞ്ഞല് ഓലോ അത്തത്ത്റന്നേക്കാരൻ പണി
ആ ഇബാടിം അങ്ങനെ തന്നെ ഇഞ് യിപ്പൊ പറണ്ടല്ല
അത് തന്നെയാണ് എല്ലോർത്തത്തില്ല ഒരു അവസ്ഥയാണത് പിന്നെ നമ്മള് പറഞ്ഞട്ട കാര്യല്ല ഞമ്മള ആ പ്രായം എങ്ങനെ ആയിരുന്നു
ആ പിന്നെ നമ്മള് പിന്നെ പി എന്താന്ന് നമ്മള് സ്കൂൾക്ക് പോയ ടൈമിൽ ഒക്ക ഇതിലാറെ മഴ ഉണ്ടായിരുന്നു
ഏ ഞമ്മള് സ്കൂൾക്ക് പോകുമ്പോ പിന്നെ അന്നൊന്നന്ന് ഈ സ്കൂൾ കുട്ടികളെ മാതിരി അങ്ങനെ ബസ്സൊന്നും ഇല്ലല്ലോ എല്ലാ കുട്ടികളും നടക്കല്ലേ ഏത് ദൂരായാലും നടക്കാണ് ആ അങ്ങോട്ട് ആ യൂണിഫോമിന്റെ ബാഗൊക്കെ അങ്ങോട്ട് ആഹ് പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോ അതിന കണ്ട് യൂണിഫോമിന്റെ ബേക്കൊക്കെ കണ്ട് നനഞ്ഞ് റോഡി ക്കൂടെ ഇഷ്ടം മാതിരി വെള്ളമല്ലേ ഒരു സൈഡിൽ ഇങ്ങനെ വരും പറയാൻ വരെ എപ്പോഴും ആലോചിക്കാ നമ്മെ മക്കൾക്കൊക്കെ വണ്ടി സൗകര്യം ഇപ്പഴത്തെ മക്കൾക്കൊക്കെ എല്ലാതിനും സൗകര്യമാണ് പറ
അതൊക്കെ വെച്ചക്കുമ്പോ ഇവൽക്ക് ഭാഗ്യണ്
പറയാണ്ടോ അവർക്കൊക്കെ ഭാഗ്യാണോ എന്ന് അവരിഷ്ടത്തിനല്ലപ്പോ ഞമ്മക്ക് നമ്മളെ കാലത്തൊക്കെമ്മരോട് പറയാനും പേടിയാണ് ഉമ്മാനോടും ഉപ്പാനോടും നമ്മുക്ക് എന്താ അവർക്ക് തോന്നുക നമ്മള ഒരു കാര് പറയില്ലോ അങ്ങനെയിങ്ങനെ എന്തി ഞാൻ അങ്ങനെയിങ്ങനെ ഒന്നും പറയില്ല കാരണം നമ്മളപ്പ കയ്യോ അതാ നമ്മൾ ചിന്തിക്ക ഇപ്പത്തെ മക്കളൊ ചിന്തിക്കണണ്ടോ ഒക്കെ അവനരു ഇഷ്ടത്തിന് എല്ലാരും പറയ ആ വല്യ വല്യ വാക്കുകളാ സത്യണത് ഒന്നും പറയല്ല ഇലൊന്ന് നമുക്ക് ഫുൾ ഇതവാനേ ഉള്ളൂ നമുക്കൊന്നും പറയല്ല നമുക്ക് തിരിച്ചൊന്ന് പറയാൻ പോലും അവരോട് പറ്റൂല്ല
ഏറ്റവും ലാഭത്തിന് വരെ തെറ്റും പിടിച്ചട്ടോ ഒക്കെക്ക ചെറിയ ചെറിയ കുട്ടിക ആളാണെങ്കിലൊ ഒക്കെ അങ്ങനെ തന്നെ ഒക്കെ ഭയങ്കര വാശിയാ
ആഹ് ഇപ്പ എല്ലാരെയും കൂടുത്തട്ട മക്കള ഇല്ല പ്രത്യേകതയണ ഇപ്പത്വരെ ഇപ്പൊഴെ ഞാൻ പറയാ ഇന്നലെപ്പോ എന്റെ ഇളയമ്മാന്റെ മോളേ ആ പിന്നെ ഇളയമ്മയാണ് ഇളയമാന്റെ മൂത്തമാന്റെ മോള് ഇത് മോളെ കുട്ടിയാണ് കാരണം ഇതുപോലെ കുട്ടിനെ ഇപ്പോ എട്ട് വയസോ ഒമ്പത് വയസ്സറ്റ ആയിട്ടുള്ളൂ നമ്മളിപ്പോ നമ്മടെ മക്കളെ ചീത്ത പറയില്ലേ അതുപോലെ ചീത്ത പറഞ്ഞതാ
ഉം എന്നിട്ട്
കുട്ടി മരിച്ച്തൂങ്ങി മരിച്ചതാ കണ്ട് ഇന്നലെയാ കണ്ടത്
ഉം
പറയാ എന്താ മക്കളൊര അവസ്ഥ നമ്മള അത്രയും കലകല പോയിട്ടുണ്ടാക്കി വളർത്തി ഉണ്ടാക്കിട്ട് ഒന്ന് ചീത്ത പറയുമ്പോന് ഇപ്പോത്തെ കുട്ടികളെ ഒര അവസ്ഥ
അവ അവസ്ഥയാണ് കന്നെ ക്ക് അത്രേ ഉള്ളൂ
ആഹ് അങ്ങട്ട എന്റെ അമ്മമ്മ വിളിച്ച ഞാൻ നിന്നോട്. പറയാ മോളെ ശ്രദ്ധിച്ച മട്ടോ നിങ്ങളൊ ങ്ങളൊക്കെ ഇന്റെ ഇടമാരുടെ മോളായാലും നിങ്ങൾ രണ്ടാളും ശ്രദ്ധിച്ചോ വിള പറയാ നിങ്ങ നിങ്ങളെ മക്കളെ ചീത്ത പറയുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചീത്ത പറ പറ കഴിഞ്ഞാൽൽ മക്കൾ എവിടെയാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണങ്ങള് പക്ഷെ ഞാൻ പറയാ എന്താപ്പ അവസ്ഥ ഞമ്മളൊക്കെ പഠിച്ചന്ന ഞമ്മ മ്മളമ്മയക്കെ എന്റെമ്മേ ഒക്കെ നല്ലോണം തല്ലും എന്ത് കണ്ടാലും പഠിച്ചാത്തേന് ഒക്കെ വടി എടുക്കാ ആഹ ഇപ്പതല്ലല്ലോ ഇപ്പഴത്തെ മക്കൾക്ക് നമ്മളൊരു വടി അകത്ത് വന്നോക്കുണ്ടോ എന്റെ ഇമ്മൊക്കെ വടി അഗതാനെ ഞാന്റെ ഉമ്മമാനോട് ഇപ്പോഴും പറയും
ഇപ്പണേ തല്ലാനും പറ്റൂല ആ രീതിയിലാണ് കുട്ടികളെ പെരുമാറ്റം
ആഹ അതാ ഞാൻ പറയണത് കാരണം ഞമ്മള്- അപ്പൊ ഇമ്മപ്പ ഒന്നും പറഞ്ഞിട്ടില്ല ആ കുട്ടിന്റെ ഇമ്മ ഒന്ന് ചീത്ത പറഞ്ഞേനാണല്ലോ ഈ കുട്ടിപ്പാ ചെയ്തത് അപ്പൊ ഞാൻ പറയാ കുട്ടികളെ മനസ് പോണതും കുട്ടികൾക്കതെവിടുന്ന പഠിക്കണ ഇത് എങ്ങനെ ചെയ്യണംന്ന് കുട്ടികള എങ്ങനെ ഇതൊക്കെ അറിയുന്നത് എന്നാ ഞാൻ ചോദിക്കണം ഒക്കെ ഈ മൊബൈലാണ്
മൊബൈലാണ് അതെല്ല കുട്ടിയാക്കിത്തൊരു ഒരു ഇതാണ് കാരണം ഇങ്ങനെ ഇങ്ങനെ ചെയ്തപേടിപ്പിക്കാ എന്നുള്ള രീതിയിൽ ചെയ്യണ കുട്ടി
ആഹ പക്ഷെ ആഹ കുട്ടികൾ ഇത്ര സീരിയസ് ആകുന്നു കുട്ടികളും ചിന്തിക്കണില്ല മാരണം എന്താണ്കുട്ടികക്ക് അറിയില്ല
അറില്ല ഇന്നെക്കര അ ഇല്ലേന മാലേജ പിന്നപ്പോ ആ ആഹ നമ്മള് പിന്നെ നമ്മള് തന്നെ നമുക്ക് ദേഷ്യം പെട്ടെന്ന്ലവരുല്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റൂല്ല നമ്മള് പേടിപ്പിച്ചാല് നമ്മടുത്തും - തെറ്റുണ്ട് കാരണം എല്ലാരും ചെയ്ത കൊടുത്ത് വാങ്ങിടുക്കലൊക്കെ ചെയ്യണ്ട് പെട്ടെന്ന് ഒന്ന് വാങ്ങി പറല്ല പറയുമ്പോൾ
ഉം അവർക്കില്ല ആ അവർക്കില്ല ഉൾക്കൊള്ളാൻ പറ്റണില്ലത് അവരോടൊക്കെ ഒന്ന് ഞാൻ പറാ ഒക്കെ കണ്ടർഞ്ഞ് കുട്ട്യാള് കണ്ടറിയണംല്ലേ രഷിതാക്കളെ. നമ്മളൊക്കെ കാൽത്തില്ല അതുപോലെ ആവണം അമ്മളെ മക്കളും പറയേ ഞാന്. അങ്ങനെ ശീലക്കണം അമ്മള് ഈ ഫുള്ള് പറയുമ്പോത്തന് ഒന്നും വാങ്ങി കൊടുക്കാതെക്കണം പറയനേ- കാരണം നമ്മള് പറയാ നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് പറയനെ കാരണം ഇങ്ങനെ ആഹ് ആ അറിഞ്ഞ് ജീവിക്കാം എന്നാൽ കു - ട്ടികൾക്ക് അതിന്റതട്ടുള്ളത് അറുള്ളൂ ഇത്പ്പോ ആ കുട്ടിനെ പൊന്നുമില്ല അപ്പ ആ - കുട്ടിനെ അത്രത്തോളം ആരാ ആ ഉമ്മ വളർത്തിയിട്ടുണ്ടാവുക അപ്പ എന്താ ഒരു ചീത്ത പോലും പറയാതെ കുട്ടി നെ അത്രത്തോളം വളർത്തിയിട്ട് ആരിക്കുവല്ലോ പ ആ കുട്ടി ഒറ്റയടിക്ക് പോയി ചെയ്തത് കാരണം വയസ്സും പ്രായവും കുറച്ചായിണ് പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ എത്തിനെ പക്വതഎത്തിയ കുട്ടികളാണ് ഇത് ചെയ്യു- ന്ന് വിചാരി പത്താം ക്ലാസ്സ്‌ എത്തിയാലും പക്വത എത്തുല്ലപക്ഷെ എന്നാലും അതിനിള്ള ബുദ്ധിയ കുട്ടിയൊകിണ്ടന്ന് വിചാരിക്ക് ഒരു- പത്താം ക്ലാസ്സ്ഒക്കെയാണ് ന്ന് ആ ഇതൊരു അഞ്ചു ആറ് എഴിലോക്കെ പടി ആ ചെറിയ മക്കളാണ് ഞാൻ ഫോൺ കേട്ടുകയാണ് ഞ- പറഞ്ഞുചെയ്തിന്റെ മാ പോവാണെന്നുണ്ടെങ്കിൽ പൊയിക്കോട്ടെ അവനാന്റെ മക്കളായാലും പൊയിക്കോട്ട അല്ല എന്താപ്പ നമ്മള് മക്കളൊന്നും ചീത്ത പറയാൻ പോലും അധികാരമില്ലെങ്കിൽ നമ്മള ഇത്രയും കാലം എന്തിനാ വളർത്തി ഉണ്ടാക്കണ ഞാൻ ചോദിക്കണ ആഹ് ഒരു ചീത്ത പറയുമ്പോ അതിനൊക്കെ
നമുക്ക് സ്കൂളിനായാല് ഒക്കെ ഇങ്ങനെ തന്നെ ഓൽ സാർമാർക്കാ ആണെങ്കിലും ചീത്ത പറയാൻ പേടിയ കാരണം കുട്ടികൾ ഇങ്ങട്ട് വിളിച്ചാൽ ചെറിയ കുട്ടികൾ ഇങ്ങട്ട് പാറ -
അത് തന്നെയാണ് ഇപ്പ എന്താ ടീച്ചർമാരും മാഷുമാരും ഇനിപ്പാ അഥവാ ഒരു കുട്ടിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കില് അപ്പൊ ഒ തള്ളിയും താന്തയും സ്കൂൾക്ക് ചെല്ലാണ് ചെന്നാകാണ് നിങ്ങൾ എന്തിനാ എന്റെ കുട്ടിനെ ചി- ചിത്ത പറഞ്ഞത് എന്തിനാ എന്റെ കുട്ടിനെ അടിച്ചത് അതല്ല വേണ്ടിയത് ആ രക്ഷിതാവ് ആ രക്ഷിതാവ് ചെന്ന് കാണ- ചോദിക്കണം ചോ അഭിനന്ദിക്കാൻ വേണ്ടിയ ആ മാഷെ
ആഹ തെറ്റ് തെറ്റ് ആരെ ഭാഗത്താണെന്ന് നോക്കാ ആ കുട്ടിന്റെടുത്താ തെറ്റന്നുണ്ടെങ്കില് കുട്ടിയാണ് തെറ്റുകാരി നമ്മള് മനസ്സിലാക്കണം പക്ഷെ അത് മനസിലാക്കൂല ഇപ്പത്തെ ആൾക്കാര്
അതന്നെയെ ഇപ്പതെ ഉമ്മിയരും വാപ്പാരും ആ അത് തന്നെയാണ് അത്രക്കന്നെ ഉള്ളു മുത്തമക ഇപ്പളെ ഇല്ല ആൾക്കാർക്ക് പഷേ അതല്ല വേണ്ടത് ഞമ്മളെ മക്കളെ തിരുത്തി അമ്മള അതുകൊണ്ടാണ് ഇപ്പത്തെ കാലം ഇങ്ങനെ പോണത് അല്ലാതെന്നും അല്ല പറയും ഞാന് ആ കുട്ടിയൊക്കെ ഇപ്പാ ചെയ്തത് ആലോച്ചുമ്പോ അപ്പ രക്ഷിതാവ് അത്രത്തോളം ആ കുട്ടീ അത്രയും നമ്മള് അത്ര അത്രത്തോളം അറ്റാച്ച്മെന്റ് ആയിട്ടാണ് പഷേ ഒരു ചീത്ത പറഞ്ഞ പോലത്തന്നെ ഓന് സഹിക്കാൻ കഴിഞ്ഞില്ല ആഹ്‌ പഷേ എന്നിട്ട് ഞാ പറയാ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പറയും, നമ്മളെ മക്കള നമ്മൾ ചീത്തിയും അടിച്ചും ഒക്കെ തന്നെ വള
ഞാന് തല്ലല്ലും അടി ക്കലൊക്കെ ചെലപ്പോ ന്റെ ചീത്തറയും അപ്പോ ഉമ്മ പറയും ഞാ നിങ്ങളുക്കെ ഞങ്ങളെ തല്ലി ഇത്രേ പ്പോ ന്റെ ഉമ്മ ന്റെ ഉമ്മ പറയ്ണ്ട് തല്ലന്നെ ചെയ്ത് അതിപ്പോ ആരാണെങ്കിലും ഞാൻ തല്ലുന്ന് കാരണം ആഹ് കാരണം നമ്മളിപ്പോ അങ്ങനൊരു ഇത് കൊടുക്കുമ്പോ അതിലേറെ അപ്പപിന്നെ ഓൽക്കും ആ ഉമ്മാമ്മട് പറഞ്ഞിട്ടു ഉമ്മാക്ക് ചീത്ത കിട്ടും അപ്പ പിന്നെ അത് വേണ്ട അങ്ങനെയെക്കരോ ഏറെ കാ എന്റെ കുട്ടികക്ക് അരിക് കൂടെ പോയ മതി അപ്പോതെന് പേ എളകും അപ്പോ പിന്നെ ഒന്നിനും പറ്റൂല ആഹ്
പഷേ ഞമ്മള് അത് വിചാരിച്ച് ഞമ്മടെ മക്കളെ അടിക്കാതെ ഇണ്ടാക്കാതെയും അല്ല കൊണ്ടടക്കേണ്ടത്റയാ അടിച്ചന്നെ വള ർത്തണം ഞാ ആഹ്‌ ഒരു സിറ്റുവേഷൻ ആട്ടോ ഞാനിപ്പോ ഏത് സ്കൂള് ഞാൻ ടീച്ചേഴ്സ്മാര് മീറ്റിങ്ങിന് പോയാലും ടീച്ചേഴ്സ്മാര് ഇന്നന്ന വിഷയത്തിന് കൊറച്ചോര് ഓന് കളിയാണ്ന്നൊക്കെ പറയുമ്പോ ഞാൻ പറയും ശ്രദ്ധിക്കണില്ല എന്നുണ്ടെങ്കി കൊടു നല്ലോണങ്ങള് വടി എടുത്ത് കൊടുത്തോളി, അതിനി ഈ രക്ഷിതാവ് റഞ് കാരണം അഞ്ചിന്റെ രക്ഷിതാവ് കാരണം നിങ്ങളോട് ചോദിക്കാൻ വരൂല്ല. ഞാൻ ങ്ങനെ പറയും, എന്റെ കുട്ടികളെ ഞാൻ പ്രത്യേകം ടീച്ചർമാരോട് ഞാൻ പറയല്ല, ഞാൻ ഇന്ന ഇന്ന കുട്ടികളാന്ന് പറഞ്ഞങ്ങാണ് ഞാൻ വന്ന് ചോദിക്കൂല അപ്പൊ അത് ആദ്യം തന്നെ അതാവും. അപ്പൊ നിങ്ങള് അത് പേടിക്കേ വേണ്ടന്ന് ടീച്ചേഴസ്മാരോട് പറയൂ.
ഞാനാ വന്തന്നെ, നെറ്റ് കണ്ടാലെ നിങ്ങൾ ചീത്ത പറഞ്ഞോളോ എന്തായാലും കുഴപ്പി നിങ്ങൾ പറയണ്ടത്ത് നിങ്ങളന്നെ പറയണം, ചിലപ്പോ ആരേലും ഒരാളെയെങ്കിലും പേടി വേണം അല്ലാന്നുണ്ടെങ്കില് എല്ലാ പൊത്തും ഉണ്ടാവല്ലോ പേടി
ആ, കാരണം ഓൾക്ക് സ്കൂൾക്ക് പോയാലും, ആ ആ ടീച്ചേഴ്സ് അല്ലേ, ആ മാഷല്ലേ ഞങ്ങക്ക് പേടിയൊന്നുമില്ല, എന്താപ്പല്ലെങ്കി ആ ടീച്ചറെ പേടിക്കാന്, ആ ടച്ചെ റെ ടീച്ചർ ഒന്നും പറയില്ല, ഞാൻ പറഞ്ഞുടീച്ചറോട് അന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഓരോ ടീച്ചേഴ്സ്മാരും ഉഷാറില്ലാത്ത ടീച്ചേഴ്സ്മാരായ, ഒരു വീട്ടിന്ന് വന്ന് കണ്ടാ അതാ പറയുക. അത്പ്പോയി എഴുതിട്ടില്ലെങ്കിൽ ഒന്നും പ്രശ്നം ഇന്നലെ വായിച്ചിട്ടില്ല ഒരു ടീച്ചറൊന്നും പറയൊന്നുമില്ല, അതാണ് ഇവര് വീട്ടിലെത്തിയാ പറയണത്. അങ്ങനെയല്ല പറയേണ്ടത് ആ ടീച്ചറെ നമ്മളിവിടെ വന്ന കഴിഞ്ഞ ആ വർക്ക് ചെയ്യണില്ല ന്നാ അവർക്ക് അതിന്റേതായിട്ടുള്ള നാളെ കിട്ടും, അടി കിട്ടും ന്നെരു പേടി വേണം എന്നാലത് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ചെയ്യൂ
ശരി, പക്ഷെ നമ്മളൊക്കെ പോയിന്ന സമയത്ത് അങ്ങനെ ചെയ്യും നമുക്കിപ്പോ പേടിയെക്കെ വരാം ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ, പേടി ഒക്കെ വരാം നമ്മളെ നമ്മളെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്തു നോക്കി പക്ഷെ ഇപ്പോത്തെ കുട്ടികള അങ്ങനെയല്ല ഒക്കത്തത്തിനു സപ്പോർട്ടായിട്ട് ആരെങ്കിലൊക്കെ വേണം.
ആ, ആരെങ്കിലും വേണം അതിന്റെ ഒപ്പത്തിന ഒപ്പം ഓൽക്ക് ഫോണ് വേണം. ഓൽക്ക് പ്രവർത്തനം ചെയ്യണം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ്മാർ ഗ്രൂപ്പിലും ഇടുവാണ് ഞാൻ ടീച്ചേഴ്സ്മാരോട് ഇന്നാള് ഞാൻ ചെന്നു പറഞ്ഞിട്ടുണ്ട്, കാരണം നിങ്ങൾ ഈ ഫോണിലൂടെ വിടണത് തന്നെ ആദ്യം ഒഴിവാക്കണം, കാരണം ഇങ്ങൾക്ക് എഴുതാൻ ഹോംവർക്ക് ഉണ്ടോ, നിങ്ങൾ ഇവിടെ സ്കൂളിൽ നിന്ന് പുസ്തകത്തിൽ കൊടുക്കുക ഹോം വർക്കാണ്‌, ഇട്ടത് എന്ന് പറഞ്ഞട്ട്, അത് ഗ്രൂപ്പ്ക്ക് ഒരിക്കലും ഇടണ്ട. കാരണം ഗ്രൂപ്പിൽ ഓൽ കണ്ട് കഴിഞ്ഞാല് അവർക്ക് അതാണ് ഈ ഫോണിൽ അത് വിട്ടിട്ടുണ്ടാവും ടീച്ചേഴ്സ്. അത് പറഞ്ഞത്ണ്ടാണ് ഓര് ഫോൺ എടുക്കുന്നത്, അതിന്റെ ആവശ്യല്ല നിങ്ങങ്ങള് ഇവിടുന്ന് ഇസ്കൂളി തന്നെ കൊടുത്തോളൂ. ഏതാണ് ഹോംവർക്ക് പിതാവിന്റെ പേഴ്സണൽ നമ്പർക്ക് നിങ്ങള് വിട്ടോുള്ളൂ ഇന്ന ഇന്നെ ഇത്ണ്ട്ന്ന് പറഞ്ഞിട്ട്, നിങ്ങള്‌ വിട്ടോളൂ. അ ഇങ്ങള് ഇന്നന്നെ വർക്ക് ചെയ്യാണ്ട് ഇന്നന്നെ ഇത് ചെയ്താ ഞാനത് വിട്ട ക്കെന്ന് പറഞ്ഞ ഒരിക്ക ഒരിക്കലുംന്റെ ഫോണൊക്കെ വിടരുത് അങ്ങനെ നിങ്ങള്ൾ ചെയ്ത് കഴിഞ്ഞാ നിങ്ങൊക്ക തന്നെയണ സ്കൂളിനും ഇങ്ങ ഇങ്ങള് ടച്ചേഴ്സ്മാർക്ക് തന്നെയാണ് അതിന്റ
അ പിന്നെ എന്താച്ചാല് കുട്ട്യള് അധേകരം പറയാ ഹോം വർക്ക് നോക്കാനോ അല്ലെ ടൈം ടേബി നോക്കാനോ നമ്മുടെ ഫോൺ വച്ചട്ടുള്ളത്
ഫോണ് മേടിക്ക എന്നിട്ട് ഞമ്മള് ആ്ഞമ്മള ഇതുപോലെ മരിന്ന് നിസ്കരിച്ച് നമ്മൾ ഓത് കാര്യങ്ങ ണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പണി ഒരു എയ്ത്ത് കഴിഞ്ഞിട്ട് ഫോണമ്മലാണ്
ആഹ അങ്ങനെന്തേല്ക്ക ആ